കേക്കാല്ലേ?
ആഹ് ഇണ്ട്ണ്ട് കേക്ക്‌ണ്ട് എന്താ വിശേഷം?
എന്താവാ ചെയ്യണ്? ആഹ്
പണികളൊക്കെ കഴിഞ്ഞോ?
എങ്ങനെ?
അവിടെ പണികളൊക്കെ കഴിഞ്ഞോ?
ഇവടെ ഞാൻ വീട്ടിലാണ് അപ്പൊ വല്ലാണ്ട് പണികളില്ല.
ആഹ് അപ്പൊ പിന്നെ പണികൾ ഉണ്ടാവില്ല റസ്റ്റായിരിക്കും.
അതെ അതെ.
ആഹ് അപ്പൊ എന്തേ ഏഹ് സ്കൂള്പോണ കുട്ടികളൊന്നുല്ലേ?
ഇണ്ടേയ് ഇന്ന് വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ലീവാണ്.
ആഹ് ആഹ്
അപ്പൊന്നലെ സ്കൂൾ വിട്ടിട്ട് അങ്ങനെ പോന്നതാ.
ആഹ് വീടടുത്താണോ?
ആഹ് ഒരു പതിനഞ്ച് മിനി മിനിറ്റ് ഒക്കെ ഉള്ളൂ വരാന്.
ഏഹ് ഉം സ്കൂളപ്പങ്ങനെ മദ്രസി സ്കൂളും ഒപ്പള്ള അങ്ങനെണോ?
അല്ല വേറെ വേറെന്നെയാണ്. പക്ഷെ വെള്ളിയാഴ്ച രണ്ടും ലീവാ.
ആഹ്
ആഹ് അതെ ഏഹ് എത്ര മക്കളാ?
ഇക്ക് നാലാള്ണ്ട് ആഹ് ഇത് പിന്നെ ഏഹ് മത് എന്താണ് ശെനി അപ്പൊ ശെനിയാഴ്ച സ്കൂൾണ്ടോ
ആഹ് ശെനി ണ്ടാവും പിന്നെ ഞായറ് ലീവ് അങ്ങനെ
ആഹ് ഉം എത്രേലാണ് പടിക്ക്ണത്
ഒരാള് ആറാ ക്ലാസ്സില് ഒരാള് നാലാ ക്ലാസ്സില് പിന്നെ രണ്ടാള് യു കെ ജി ആ നാലാള് മൂന്നാമത്തെ ട്വിൻസാണ് രണ്ടാള്
ആഹ് ശെരി ആഹ് എന്താ പെൺകുട്ട്യോളാണോ? ആഹ് ആഹ്
അവിടെ എങ്ങനൊക്കെ
ഇവിടെ വലുത് രണ്ട് ആൺകുട്ട്യളാണ് ചെറുത് രണ്ട് പെൺകുട്ട്യോളും
ആഹ് രണ്ടുണ്ട് അത് ഇണ്ട്ല്ലേ രണ്ടിനും തൊണണ്ട്ല്ലേ ആഹ്
അവിടെ എങ്ങനെ വലുത് രണ്ടാളു എങ്ങനെ പെകു ഒരാ ആഹ് അങ്ങനെ ആഹ് ആഹ് അങ്ങനെ ഇവര് ട്വിൻസ് എങ്ങനേണ് വികൃതി ഒക്കെണ്ടാ
ആഹ് അപ്പ ഒരടി കഴിഞ്ഞ് കരച്ചിലും കെയ്ഞ്ഞ് കെട്ക്കാ ഈ പൂച്ചട്ടി ഇണ്ടാവുലേ പ്ലാസ്റ്റിക്കിന്റെ അതൊണ്ട് മൂക്കിനൊരടി യെക്കെ കൊടുത്ത് കൊറേ നേരം കരഞ്ഞു ഇരിക്കാ
ഇവരെ അടി തീർക്കാന ടൈ
അതെ അതെ ആഹ് ആഹ് സ്കൂൾ ഇണ്ടാവണേ ലീവ്ണ്ടാവ റ്റെത് പ്രാർത്ഥിച്ച് ഇരിക്കാണ് ആഹ്
കൊർച്ച് ഇനിപ്പൊ കൊർച്ച് കഴിഞ്ഞാലൊക്കെ കൊർച്ച് വികൃതിക്കെ കൊറേര്ക്കും ഈ ഒര് പ്രായത്തിലവരെ നല്ല ബുദ്ധിമുട്ടാരിക്കുംല്ലെ ചെറിയ പ്രായത്തിലൊക്കെ എങ്ങനേണ് ഇവരെ മാരേജിന്
ഔ എന്റെ റബ്ബേ മൂന്ന് മാസംവരെ മൂന്ന് വയസ്സ് വെരേ നല്ലോണം കഷ്ടപ്പാടായിരുന്നു
അതെ അതേ
ആഹ് ഇപ്പൊ കൊറച്ചൊക്കൊരു അതെ അതെ ഒരേ ഡ്രെസ്സിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ രസം തന്നേണ് പക്ഷെ നോക്കാനാള് ഇള്ളോര്ക്ക് കൊഴപ്പല്ല
ആഹ് അതെ അ
ഇവിടെ ഇന്റെ അമ്മായിമ്മന്ന് പറഞ്ഞ വയസ്സായ ഒരാളാണ് ഇമ്മാനെ കൊണ്ട് ഒന്നിനും വെയി ക്കൂല അപ്പൊ പിന്നെ ഒക്കെ ഞനന്നെ മാനേജ് ചെയ്യണ്ടേ കുട്ട്യാള കാര്യോ ഭക്ഷണോ എല്ലാതും ഞാന്
ഹസ്ബന്റ് നാട്ടിലില്ലേ
നാട്ടിലിണ്ട് എന്നാലും ഓലങ്ങനെ
ആഹ്
ന്നാട്ട് ഹെൽപ് ചെയ്യൊന്നുല്ല
ആഹ്
ഓന് അങ്ങനെ പൊറത്ത്ക്ക് പോവ ക കഴിക്കണ്ട ടൈം ആയ വരും പിന്നിം പോവ അങ്ങനെ അങ്ങനെള്ളൂ അല്ലാതെ
ആണ്ങ്ങള് ഹെൽപ്പ്ണ്ട ആ ഹെൽപ് ചെയ്യാണ്ട്ങ്ങ സുഗാണ്
ആഹ് അപ്പൊര് മൂന്ന് വയസ്സ് വരെ നല്ല കഷ്ടപ്പാടാര്ന്നു
ആഹ്
ട്ടൊ കൊറെക്കെ സ്കൂൾക്ക് കൊടങ്ങ്യ
ആ സ്കൂൾ പോയ സ്പോയാ തന്നെ കൊറെക്കെ ഒരു സമാധാനാണല്ലേ മ് മ് ഇവരേ പിന്നെ പ്രഗ്നന്റ് ആയപ്പോ നല്ലബുദ്ധിമുട്ടുണ്ടായിരുന്നോ
ഓഹ് നമ്മളെ മറ്റോനെക്കായും ബുദ്ധിമുട്ടേര്ന്നു മറ്റൊരിന് ചെല സാധനങ്ങളെര്ന്നു പറ്റാത്തത്ണ്ടായിരുന്നു ഇതിനൊന്നും കഴിക്കാൻ പറ്റി അങ്ങനെ ബുദ്ധിമുട്ട് പിന്നെ വയ വയറിൻ്റെ ഒരു ഭാഗത്ത് ക്കും ചെരിഞ്ഞടക്കാൻ പറ്റൂല ഞാൻ ജനന്റെ മോ കാല് വെച്ചിട്ട് അങ്ങനെയൊക്കെയാ കെടന്നീന്
ഏ നന്നായിട്ട് വയറും ഉണ്ടാവൂലേ
തവസമയ ആവുമ്പക്ക് ആ ടൈം ആയി കിട്ടുമ്പോക്കിന് പ്രസവിച്ചു പോന്നെങ്കി അങ്ങനെ അവസ്ഥയില എത്തിന്ന ആഹ്
ഹ് നോർമൽ
അല്ല സിസേറിയന് ഒരാള തല തിരിഞ് കൊണ്ടാണ് പറന്നിട്ടെ അടി കിടക്കണ ആളെ തല തിരിഞ്ഞ കൊണ്ടന്നെ പിന്നെ അടി കടക്കണ ആള് വന്നാലല്ലേ മറ്റാളെ എടുക്കാൻ പറ്റുള്ളൂ ആ.. ആ അങ്ങനെ ആയിട്ട് സിസേറിയൻന്ന്
വെയിറ്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കില്ലേ അവര്
വെറ്റ് പ്രസവിച്ചടക്കുമ്പോ ഒരാൾ രണ്ടേ തൊള്ളായിരം ഒരാള് രണ്ടേ ഒരുന്നൂറും
ആഹ് അപ്പൊ വെയിറ്റ ഒക്കെ അത്യവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ
ആഹ് വൈറ്റൊക്കെ ഉണ്ട്
ആഹ് ഉം ആ ടൈംലൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടണ്ടാവും.
ഉം നല്ലം ബുദ്ധിമുട്ടിക്കണ ഈ കരയിൽ എത്തണ വരെ അത്യാവശ്യം ബുദ്ധിമുട്ടിക്ക്‌ണു ന്നാലും രസണ് സംഭവം
രസാണ്
ഉം ഉം
ഉം എങ്ങനെണ് ഇവര് കാണാനൊക്കെ ഒരേപോലെണോ?
മ്മക്ക് തോന്നും അല്ലാന്ന് പുറത്തുന്ന് ഒരാൾ കണ്ടാ ചോദിക്കും ങ്ങക്ക് എങ്ങനെ വരെ തിരി ച്ചറീനാ ചോയ്ക്കും.. നമ്മക്ക് ഞമ്മക്ക് കാണുമ്പോ രണ്ടാളും നല്ല മാറ്റള്ള പോലെ തോന്നും. അങ്ങനെ
രണ്ട് ജ്യേഷ്ഠത്തിന് കുട്ടികളുണ്ട് ഇതേപോലെ രണ്ട് ഒരേ പോലെണ് ഞങ്ങക്ക് മനസ്സിലാവൂല ഒന്ന് ഒര ആ രണ്ടാളീം.. പേ ഇപ്പോഴും മനസ്സിലായി ഇപ്പൊ ഒരു പത്താം ക്ലാസ് എസ് എൽസി കഴിഞ്ഞിട്ടോ പക്ഷെ എന്നാലും ഇ ഇപ്പളും ഇവരെ മനസ്സിലാവുല്ല അന്ന് ഒരാൾ നല്ല നിറുണ്ടായിരുന്നു ഒരാൾ.. കുറച്ചൊരു കുറവായിരുന്നു അങ്ങനെരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ വലിയ പേ ഇപ്പൊ രണ്ട ആള ഒരേപോലെ നിറ തടിയും ഹൈറ്റും ആ ഒക്കെ ഒരേ പോലായി അപ്പോ ഇപ്പഴ ഞമുക്ക് രണ്ടാളെ മനസ്സിലാവൂല ഐറ്റും ഒക്കെ ഒരേ പോലെണ് പക്ഷെ മ് ഓല്ക്ക് മൻ കൊഴപ്പല്ല.
ആഹ് ആഹ് മർക്കും മർക്ക് മനസ്സിലാവണ്ടാവും ആ
ആഹ് മനസ്സിലാവകുന്നുണ്ടാവും
ആഹ്
നമുക്ക് ഇപ്പളും മനസ്സിലാവൂല
ആഹ് ഇവരിങ്ങനെ തടിയിലൊക്കെ മാറ്റംണ്ട്. കളർ രണ്ടാൾ ഒരേ പോലെ തന്നെയാണ് പക്ഷെ തടിയില് വല്യ ആള് കുറച്ച് തടി ഇണ്ട് മറ്റള് കൊറച്ച് മെലിഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ പക്ഷെ പുറത്തുന്ന് കാണുന്ന ആൾക്കാർക്ക് പുറത്തന്ന് കാണുന്ന ആൾക്കാ ക്കാതന്നാലും ചോയ്ക്കുംങ്ങക്കെ എങ്ങനെ മനസ്സിലാവണ എന്നൊക്കെ ചോയ്ക്കും ആ..
എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഡേൻസ് ഡേൺസ് ഉണ്ടാവാൻ വേണ്ടീട്ട് ഞാന്.. പിന്നെ ഇരട്ടപ്പഴങ്ങളൊക്കെ കഴിച്ചിന്നു
അതെ എനിക്കും പേഡിയ ആയിരൂന്നോ ഇക്ക് എവിടെലും കേൾക്കുമ്പക്കേന്റെക്കെ പേടിയാ എങ്ങനെയും മക്കളെ റ്റങ്ങളെ നോക്കി ഉണ്ടാക്ക അങ്ങനെ ഇങ്ങനെയന്നൊക്കെ അപ്പ അടു
അപ്പൊ അത ങ്ങോട്ട്ന്നെ തന്നലേ ഇക്ക അങ്ങനെല്ലക്ക് ഇപ്പല്ലേ കേട്ടോ അന്ന് ട്ട് ഫസ് റ്റ് ഡെലിവറി കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെപ്പ ഉണ്ടവുക എന്റെഷ ണ്ടായി പിന്നെപ്പ ഞങ്ങളെ ഫാമിലിയില് കുറേ ആൾക്കാർക്ക് ഉണ്ടായി
ചിലത് പാരമ്പര്യായിട്ട അങ്ങനെ ഉണ്ടാവുള്ളു ആഹ ആഹ
എന്നിട്ട് ഞാൻ ഇരട്ടപ്പഴം കണ്ടാലോ ഒ കഴിക്കുന്ന എൻ്റുമ്മറയാ ഉണ്ടായോക്കണം അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട അറിയ ഞ അവൻണ്ടാവോ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഒരു വലുതായ രസംമല്ല കാണാന് അതും പെൺകുട്ടികളും ആയാ പിന്നെ നല്ല
അതെ അതെ ഒരേ പോലത്തെ ഡ്രസ്സും പിന്നെ ഐ ഓർണമെന്റ്സും ഒക്കെ ളെ നല്ല ഭംഗി ആഹ
ഉം അങ്ങനെ എല്ലാത്ത ലും കിട്ടും
പിന്നെ എനിക്ക് മറ്റേ കുട്ടികളാണ്ന്ന്റിഞ്ഞപ്പോൾ എനിക്ക് രണ്ടാളും ഒരേ പോലെയുള്ള കുട്ടികള ആവണെന്നാരുന്നു ആഗ്രഹം ആഹ തിരിച്ചറിയരുത് ആര് കണ്ടാലും തിരിച്ചറിയരുത് അങ്ങനെയൊക്കെ ഉള്ളരു ആഗ്രഹായിരുന്നു
പ്രസയിച്ചു കടക്കുമ്പോഴൊക്കെ ഒരേ പോലെ തന്നൊയിയിരിക്കുംല്ലേ
അല്ല അന്ന് തടിയിൽ ഞാൻ പറഞ്ഞ ഒരാൾ രണ്ട ഒരുന്നൂറും ഒരാൾ രണ്ട തൊള്ളായിരം ആണ് അപ്പൊ രണ്ടായി തൊള്ളായിരം ഉള്ള അത്യാവശം തടി ഉണ്ടായിരുന്നു മാറ്റേത്
ആഹ ചെറിയ ഇതായിരിക്കും ആഹ ആഹ ഇവരെ പാല കൊടുക്ക കൊടുക്കാനൊക്കെ ആയിരിക്കും ആ ടൈമിലൊക്കെ ഒരാള് ഒപ്പം തന്നെ വേണല്ലോ നമക്ക്റ ഉ
പിന്നെ എന്റെ വീട്ടിൽ വീട്ടിലല്ലേ തൊണ്ണൂറ് നാലല് മാസം വരെ എൻറെ വീട്ടിലന്ന് അപ്പൊ കൊഴപ്പം ഉണ്ടായില്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയിട്ടാണ്
ഇവർക്ക് ഫുഡൊക്കെ വേഗം കൊടുത്തിരുന്നോ
ആഹ അവർക്ക് ഭക്ഷണം കഴിക്കാ അല്ല പാല് രണ്ടാക്കുമ്പാട ഉണ്ടാവില്ലല്ലോ അപ്പൊ വേഗം തൊടങ്ങി കൊടുക്കലൊക്കെ തൊണ്ണൂറ് കഴിഞ്ഞന് മുന്നേ തുടങ്ങിക്കണ്
ഫുഡ് കൊടുക്കാനില്ല ആഹ ആ രണ്ടാക്ക്
ആ എത്തൂലല്ലോ പിന്നെല്ല ലാക്ട് ജനക്കെ കലക്കി കൊടുക്കും എന്നാലും ഓല വിശപ്പ് മാറൂല
ആഹ്
കരഞ്ഞ കൊണ്ട എന്നെക്ക അറിയ നേരം
ആഹ് ആഹ്
ലാക്ടോജൻ പിന്നെ കുടിക്കാനും പുല ഒലക്ക് തുപ്പീ വിടും അങ്ങനെ
ലാക്റ്റജൻ ഇപ്പൊ നമ്മള് പ ഈ പാലിന്റെ രുചി പോ ലാക്ടജൻ കിട്ട
ആഹ ഉണ്ടാവില്ലല്ലോ അപ്പൊ അത് കുടിക്കൂല്ല
ആഹ്
ഓൽക്ക് വിശക്കുമ്പോ നല്ല പൊരിഞ്ഞ കരച്ചില്
ആഹ ആഹ
ഇങ്ങോട്ട എങ്ങനെ വലിയല പത്താം ക്ലാസ് കഴിഞ്ഞതാ
അല്ല പത്താം ക്ലാസ്സൽക്കാണ് ഈ പ്രാവശ്യം ആഹ് പത്താം ക്ലാസ്സിൽക്ക് രണ്ടാമത്തെ ആണ് എട്ടാം ക്ലാസ്സിൽക്ക് മൂന്നാമത്തത് മൂന്നാം ക്ലാസ്സിൽ പെൺകുട്ടി ചെറുതിന് രണ്ടു വയസ്സായിട്ടില്ല
ആഹ്
ഉം
അപ്പൊ അതെവിടെ എറങ്ങ
അല്ല പനിയാണ് വീട്ടില് എല്ലാർക്കും പനിയായിരുന്നു ഇപ്പൊ ഒരുവിധം ഇങ്ങനെ കഴിഞ് വരാണ് ഒക്കെ മാറി വരുന്നുണ്ട് പക്ഷെ ചെറിയൾത് മാറുന്നില്ല കുറെ ദിവസായി തുടങ്ങിട്ട് എനി ഇപ്പന്ന് ഇന്നിപ്പ ചൂടുണ്ട് രാത്രി മരുന്ന് കൊടുത്തിട്ട് മരുന്ന് കുടിക്കൂല്ലേ ഭയങ്കര മടിയാണ് മരുന്ന് കഴിക്കാന് പനിങ്ങട്ട് വി ആഹ് മൂക്ക് പിടിച്ചിട്ടൊക്കെ ആണ്ട് കൊടുക്കും പക്ഷെ അത് മൂക്ക് പിടിച്ച നമ്മളൊരു കുട്ടി എറക്കിയിട്ടുണ്ടാവുന്ന് കരുതി നമ്മള് മൂക്ക് വിട്ട പ്പം ആണ്ട് തുപ്പിട്ടുണ്ടാവും പള്ളൽക്ക് എത്തി ത്തുന്നില്ല മരുന്ന് അത് കാരണ തോന്നുണ്ട് പനി ഇങ്ങട്ട് വിട്ടു പോവുന്നില്ല
ആഹ്
ആഹ് അപ്പനി ഇന്ന്പ്പോ ഒന്നും കൂടെ കാണിക്കേണ്ടി വരും ഇപ്പൊ ഈ വൈറൽ പനിയാണല്ലോ എല്ലാടെ ഉണ്ട്
അപ്പൊ ഓല് അവരും ഗുളിക പനി മാറണില്ല ഒരു ഗുളിക വെച്ചന്ന്ല്ലെ
ആഹ് അതാ തോന്നണുന്നുണ്ടല്ലേ എനിക്കറിയില്ല അങ്ങനെ ഇതുവരെ ഇണ്ടായിട്ടില്ല
ഇബൽക്ക് അങ്ങനെ ആയിനു പനിമാറായിട്ട് ഗുളിക വെച്ചായിരുന്നു
ആഹ് അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യാ തോന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇൻജെക്ഷൻ വെക്ക എന്തേലും ചെയ്യുന്നുണ്ടാവും
ആഹ് ആഹ്
ഇപ്പൊ ഈ പനി മാറാതിരുന്നാലും പേടിയാണേ
ആഹ് ഇപ്പൊ എന്തൊക്കെ രോഗങ്ങള് ഷിഗല്ലി മറ്റിതും ഇതും കേൾക്കണതല്ലേ ഉം
പലതും കേൾക്ക്ണ്ട് അപ്പൊ പേടി തോന്ന ഇങ്ങനെ കൊറേ ദിവസായിക്കണ് പനി തുടങ്ങിയിട്ട്
ആഹ് ആഹ്
ആഹ്
പിന്നെ പനി മാറിയില്ലെങ്കിലും ഓരോ വൈറസ് ആയിട്ട് ഇതാവും
ആഹ് അതെ അതെ ഉം
ഇൻഫെക്ഷനക്കെ ഇണ്ടാവും
ആഹ് അതാണേ പിന്നെ ഈ തണുപ്പു ആണല്ലോ ഇപ്പൊ അവിടെ മഴ പെയ്യുന്നുണ്ടോ?
മഴ ഇപ്പോ ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പ നിന്നക്കണുന്ന്
ആഹ് ഇപ്പൊ അതേപോലെന്നെ ഇവിടെ രാവിലൊക്കെ മഴ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോ ഒരു വെയിലുണ്ട് ചെറുതായിട്ട്
ആഹ് ആഹ്
ന്നാ ശരിട്ടോ
ആഹ് ശരി ശരി